ഹലോ
ആഹ
ആ എന്താ അടുത്ത വക്കാനൊക്കെ ഉം കെടക്കാനാ യോ?
ആ ഇല്ല ഞാൻ കുട്ടീനുറക്കാണ്. ചെറിയ കുട്ടിണ്ട് അല്ലങ്ങനെ ഒറക്കാണ്.
ആഹ ഉറക്ക ഉറങ്ങൂല വേഗം. ആഹ അ ശരി എത്ര വയസായി ആ അപ്പ വേകറങ്ങു ന്നും ഉറങ്ങിട്ടില്ല പതിനൊന്നു മണിയാവും ആ അവനക്ക് മൂന്നരയസൊക്കെ ആയി
തന്നെ
ഉം ആ ഒരാളന്ന ഓരാളല്ലേ ഉള്ളൂ
അല്ലെ ഇപ്പ നാലാള്.
ആ ന്നാ ശെരി
ഉം
ഏ ഏറ്റവും ചെറുതാണോ
ഉം ഉം
ആ ഭക്ഷണം കയ്ച്ചയ്ഞ് കെടന്നു ഇപ്പളല്ലൊന്ന് ഫ്രീയായിട്ടിരിക്കാ പറ്റൊള്ളു
ആ പിന്നെ യാളെ സൗണ്ടൊക്കെ കേക്ക്‌ണ്ട്
അത് ഇവടല്ല സൗണ്ടൊന്നും കേക്ക്ന്നില്ല ആ അതും ഫോൺ ചെയ്യ്ണ സൗണ്ടാണ്
ആ അങ്ങനെ ഒന്നും കേക്കാൻ പാടില്ല ശെ
ആ പിന്നെന്താ
പിന്നെന്താ അങ്ങനെ പോണ് എന്തെനി ഭഷണംക്കെ?
ഭക്ഷണം നൈയ്ച്ചോറാണ് പള്ളിക്കന്ന് ചോറ് ഇപ്പ അത് ഇവിടെ കരണ്ടില്ലെ
ഏഹ് ഏഹ് ഏഹ്
ഏഹ്
അഹ്ന്തെ എന്ത്യേലും ഉദ്ദേഷം എന്തേം ഇണ്ടായ്ര്ന്നോ പള്ളിക്കെ
ൽ പള്ളിക്കെ ഇന്നലെണ് ചോറ് കൊടുക്കല് ഇണ്ടാവണ്ടത് മുഹറം പത്തിന് പക്ഷെ ഇന്നാണ് അവിടെ ഇവിടെ കൊടുക്കുന്നത് ഇന്ന് വെള്ളി ആയ്ച്ച ആയതോണ്ട തോന്ന്ണു
ആഹ് ആഹ് അങ്ങനെക്കെ ണ്ട്ലെ ഞങ്ങളെതീല് അങ്ങൻത്തെ തോന്നും ഇല്ല ഉം ഉം
ആഹ് ആഹ് ശെരി ഇവിടക്കെ ഇങ്ങളോടെ എല്ലാ പള്ളിക്കലും ഇണ്ട്ട്ടൊ
ആഹ് ശെരി ഞാന് ഇത് വരായിട്ട് അങ്ങനെ കേട്ടിട്ടില്ല
ആഹ് ഇവിടെക്കെ എടക്കൊക്കെ ഇണ്ടാവുട്ടോ എന്തെങ്കിലുക്കെ പ്രത്യേകതകൾ വന്ന് ക എല്ലണ്ടാവും
ഉം
മഴക്കെ ഇണ്ടോ അവിടെ
ഇല്ല മഴ ഇന്ന് പെയ്തിട്ടില്ല
ആഹ്
ഇന്നലെക്കെ ഇങ്ങനെ മഴണ്ടെയ്ന മഴജും പിന്നെ ഒന്ന് വെയിലാക്കാരം പിന്നെ മഴ ആക്കാരം പിന്നെ വെയിലാക്കാരം അങ്ങനെ അങ്ങനെ ഏനു ഇന്ന്പ്പോ ഒന്നുല്ല
ആഹ് ഇന്ന് വെറും മഴന്നേണ് എവ്ടെ ചെറുമാതിരി ഒന്ന് വെയിലർചപ്പോ തിരുമ്പാളൊക്കെ മിഷീൻൽ ഇട്ടതാ അപ്പൊന്ന് മെല്ലെ ചെർങ്ങനെന്ന് വെയിൽ കൊണ്ടാമതില്ലോ
ആഹ് ആഹ്
അങ്ങനം
ഉം
എല്ലാരോർങ്യോ പ്പൊ മക്കളൊക്കെ
ഇ ദേവിന്റെ വീട്ടിന്ന് പോന്നാണ്
ആഹ്
വഅഒക്കെ വു ഉണ്ടായിനി ഇപ്പൊ കുറചേർത്തെ ഭർത്താവ് വന്നാണ് മറ്റോരെ മൂന്നാളേം കൊണ്ടയി ഞാനുള്ളഞ് ഞാ ഞ്ഞി നാളെ പോആന്ന് വിചാരിച്ച് നിക്കാണ്
ആഹ്
അവിടെ ഓലെ പൊങ്ങന്മാരൊക്കെ വന്നിക്ക്‌ ണ് അപ്പ അങ്ങനെ ഉം
ആഹ ശരി വീട്ടിലേ പോവലി ല്ലേ അപ്പൊ
ഏ വീട്ട് തന്നെയാണ് ഞാൻ
ആഹ
എന്റെ വീട്ടിലാണ് ഞാൻ ആഹ ഞാൻ ബുധനാഴ്ച വന്ന ഈ ലീവന ഞാൻ വന്നാലോ പിന്നെ കുട്ടിയാള മദ്രസ സ്കൂൾക്ക് പെണ്ണിന്ഇബിടുന്നും പോകാം സ്കൂൾക്ക് പിന്നെ മദ്രസ്ക് ആങ്ങള ചെറിയ ആങ്ങള ണ്ട അടെ അനെ അങ്ങനെ വണ്ടിപ്പം കൊണ്ടോവും കൊണ്ടരും അ ചെലപ്പോ ങ്ങനെ ഓൻ ഇണ്ടാവുമ്പോ ഓന ഇങ്ങനെ പഠിക്കാൻ പോവുന്നആളന്നെണ് ഈ ലീവ് ഓൻ ഇണ്ട് നാളെ ഓൻ പോവും
അവടെ കറന്റ് പോവലുണ്ടോ?
ആ
കറണ്ട് പോവലുണ്ടോ
ആഹ കറന്റ് പോവലുണ്ട്
ഇവിടെ ഇത്ര നേരം ണ്ടായിരുന്നു അപ്പൊ ഫാൻ ഫാനൊക്കെ ഇട്ട കഴിഞ്ഞാല് മ്മള് വേറെള്ളൊരു വർത്താനം പറഞ്ഞ കേൾക്കുലെ പെട്ടെന്നാ കറണ്ട് പോയി
ആ ശരി ഉം
ഇങ്ങ വീട്ടിലാരൊക്കെ ഇണ്ടക്ക
ഏ
വീട്ടില് ഇപ്പൊ ആരൊക്ക ഇണ്ട്
ഇവിടെ ഞാൻ ഇവിടെ ഞാൻ ഇമ്മ അപ്പ ചെറിയ ആങ്ങള പിന്നെ വലിയ ആങളന്റെ ഭാര്യ ഏ ഇല്ല വലിയൊന്റെ ഓന്റെ നിക്കാഹ്‌ കഴിഞ്ഞിക്കണ് ഓൻ വിദേശത്ത അപ്പോളെ ഇങ്ങനെ ഇടക്ക് വന്ന് നിന്ന് പോകവും
ആഹ ആഹ ആഹ കല കഴിട്ട് പോണ്ടിട്ടുണ്ടല്ലോ
ആഹ ഞമ്മളെ നിക്കാഹ് ഓളെ ഓലെ അവിടുത്തെ കല്യാണം കഴിഞ്ഞക്കുന്നു നിക്കാഹിന്റെ അന്നാണോ ഞമ്മളെ നിക്കാഹിന്റെ അന്നാണോ കല്യാണം അങ്ങനെ ആയിനൂ
പരിപാടി ഒന്നും
ഏ അല്ലാ അല്ല ഇനി എവിടെ ഒള്ളൂ ഉണ്ടാവാ ഉ അത് ഞാ ആറു മാസം സം കഴിയ്യണം എന്നാല്ഓൾ ഓൻ വരാൻ പറ്റി
ആഹ അവിടെ ആ അവിടെ വേറെണല്ലേ നക്കുന്നു രണ്ടാള ഒന്നിച്ചല്ലല്ലേ
ഏ അല്ല
ആഹ അപ്പൊ അവര് വ അവ വീട്ടിക്ക് പോലല്ലേ
ആഹ് ഓള് ഇന്നലെ വന്നാണ്
ആ എപ്പോഴും നിക്കുലെ വല്ലപ്പോഴും വരുള്ളൂോ
ആഹ അപ്പൊ പെരുന്നാക്ക് വന്ന പോയത് രണ്ട് മൂന്ന് ദിവസം നിന്ന് പോയി
ആഹ
എന്താ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട്
ആഹ ആഹ ഇവിടൊന്നുംല്ലട്ടാങ്ങ ഇവിടെ നിക്കാഹ് കഴിഞ്ഞാല് അപ്പൊന്ന് വന്ന വീട്ടില് കേറ്റിട്ട്ണ്ട് കൊണ്ടുപോ പിന്നെ വൈക്ക് വല്ല പിന്നെ കല്യാണം കഴിഞ്ഞിട്ട്
ആ അതേ നീ ഇവിടെ അങ്ങനൊക്കെ നല്ല താല്പര്യം ഇപ്പർക്കൊക്കെ പക്ഷേ ഓലെ കല്യാണം കഴിഞ്ഞൊണ്ട് പിന്നെ നമുക്കൊരു കേതേട് ഉ അപ്പൊ കേതേടല്ല അ അങ്ങനെയെയാണ് ഇപ്പൊ ഇത് അരെ നേരം മറിച്ച് ഒലത് കല്യാണം കഴിഞ്ഞിട്ടില്ലേ വിഷയ ഇണ്ടായില്ല നമുക്ക് അവർക്കും പോകണ്ടിണ്ടല്ല അങ്ങനെ കൊണ്ടുവരു താകൊന്നും മാണ്ടില്ലനില്ല
ആ ഇനിയിപ്പപ്പതുക്കപ്പൊ പുതുക്കണ്ട് പോയി
അതന്നെ അതോള എപ്പളും പറിം ഇനി ഇവിടെ എല്ലാരും കണ്ട്ക്ക്ണ്ഏർ അപ്പമ്മറിയും ഇഞ്ച കുട്ടീന ആരും കണ്ടിട്ടില്ല അറിയുംഇബട്ത്തമ്മ ആങ്ങളുടെ അങ്ങനെ ആരും കണ്ടിട്ടില്ല
ആ അവർക്കൊരു ഇതുണ്ടാവും ഉ അല്ല അവര് ഈ പെൺകുട്ടിയുടെ വീട്ടിലൊരു പുതുമ ഉണ്ടാവം ആ ഇതല്ലാണ്ട് അല്ല
മ് ഇബടെ കല്യാണം കഴിഞ്ഞൊണ്ട് പിന്നെ അപ്പൊ ഇബളെ ഇബടെ ങ്ങനെ പരിപാടിക്ക ഇങ്ങനൊക്കെ കൊണ്ടു ഇവിടെ കല്യാണങ്ങളൊക്കെ ഉണ്ടനീ മൂത്താപ്പന്റെ മകന്റെ ക്കെ അപ്പൊ അയിനൊക്കെ കൊണ്ടരും ആ കല്യാണം സൽക്കാരൊക്കെ കഴിഞ്ഞിട്ടാ പിന്നെ പോ വ്യ
ആ
പിന്നെ പെരുന്നാക്ക് അങ്ങനെ വന്ന് നിന്ന് പോയി
ആഹ
ഉ ആ
ആ ശരി
ഉം ഉം ഉ ഭർത്താവ്എങ്ങനെ എവിടെ ഇവിടെല്ല ആളല്ലേ
എല്ല ഇവിടെല്ല നാട്ടിനാട്ടിലന്നെ ഇവിടെല്ല ങ്ങളെ ജില്ലയിലല്ല ഹേ.....
ഉം
ആടെ ഉസ്താദായിട്ട് ജോലി ചെയ്യാ
ആഹ ശരി അട ങ്ങനെ വരല് മാസത്തിലാണോ ആഴ്ചേ ലോ
രണ്ട് ലീവ് ബുധനാഴ്ച വന്നുണ്ടെങ്കിൽ വെള്ള്യാഴ്ച്ചപോകും അ ആ
വെറാരക്കണ്ട്പേരേല്
വേറെ ആരാ ഉമ്മ ഇപ്പൊ ഉമ്മേ ഉപ്പേണ്ട് അനിയനും അനിയൻ ഗൾഫിലാണ് അനിയന്റെ ഭാര്യണ്ടവിടെ കല്യാണംപ്പ കഴിഞ്ഞിട്ടുള്ളു അഞ്ചു മാസായിട്ടുള്ളൂ
ആഹ്ആഹ്
ക്ളന്നായിട്ടില്ല ഉം ഉം പിന്നെന്താ
പിന്നെന്താ അങ്ങനെ പോണ് അവടെ ചക്കിം മാങ്ങിങ്ങനെക്കെണ്ടോ
ഇല്ലല്ല ഇവിടെ ഒന്നും ഇല്ല പക്ഷെ ഇഷ്ടത്തിന് കിട്ടും അവിടന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഓരോര്ത്തര് ങ്ങനെ കൊട്ന്നെരും ച കൈപ്പന്നൂ ന്നുടെ തിന്നിട്ടുള്ള ഞാ
ആഹ ആഹ
അവിടോക്കെ കിട്ടോ ഇങ്ങനെ
ആ അതേ പോലെ കിട്ടും എല്ലോടത്തന്നൊക്കെങ്ങാനെ
ഉ അടെ ആഹ ഇഷ്ടംപോലെ ചക്കയും തിന്നിട്ടുണ്ട് ഇപ്രാവശ്യം മാങ്ങയും തിന്നിട്ടുണ്ട്
ആക്ക കണക്കനെ ഉ ആ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പ പിന്നെ അവിടുന്ന് കുട്ടിയ കൊണ്ട് ര്യോഭർത്താവ് അതേമാര അങ്ങനെ കൊണ്ട് രും
ഉ ഭർത്താവിനെന്ന്
കൂട്ടുകാരന്റെ പേരേന്ന് അങ്ങനെയൊക്കെ
ബർത്തവെപ്പങ്ങനെ നോക്ക
ക ടീല്ല
ആഹ
ഉം
വീട്ടിലെന്താ മൃഗങ്ങളൊക്കെണ്ടോ
ഇല്ല കോയി മാത്രള്ളു
ആഹ
ഉം
അ ശരി
ഉം
ആ അതൊക്കെ ഞാൻ ഇണ്ടാക്കലാണ്ട എല്ലാം ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കും മന്തി ഉണ്ടാക്കും ഫ്രൈഡേസ് ഉണ്ടാക്കും എല്ലാം ഉണ്ടാക്കാറിയ പ്പ ഇപ്പ എന്ത് ഇപ്പ കല്യാണം പണിക്കാരണം
ആഹ ഉഹ
ആ ഇപ്പൊ കല്യാണത്തിന്റെറെ വളികൾക്ക അപ്പൊ ഇപ്പാട ഒരു കൈപ്പുണ്യം ഇനി കിട്ടിയന്ന് പറയുല്ലാരും
ആഹ ആഹ
ഉം എന്തേും പരിപാടൊക്കെ ഉണ്ടങ്ങാ ഇവിടെ വീട്ടിലായാലും ഈക്കാടെ കുടുംബത്തിലൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടങ്ങനെയാ പ്രശ്നമായി അമ്പതാൾക്കും ഇരുപതാൾക്കും ഒക്കെ വയ്ക്കും ഞാൻ നെയ്ച്ചോറും
ആഹ അപ്പ ചെറിയൊരു പണ്ടായി
ഉം
ഉം ശ
അപ്പ അങ്ങനെയൊക്കെ പിന്നെ കെടുക്കാൻരയില്ലേ
ആഹ ആായ ആയിക്കോട്ടെന്നാ എന്നപ്പ ആഹ ആയിക്കോട്ടെ